ഹെലോ ഹെലോ കേൾക്കുന്നില്ലേ ഹെലോ
ആഹ് കേൾക്കുന്ന്ല്ലേ
ഓ ഓ പ്പൊ കേൾക്കുന്നുണ്ട് എന്തൊക്കേണ്ട് വിശേഷം
ആഹ് എന്തൊ ക്കെ സുഖം കൊഴപ്പൊന്നുല്ല ഉം ഇന്ന് മഴയൊന്നുല്ല അപ്പ ങ്ങനെ ഇര്ക്കാണ്
ഹ ആ ഇവിടെ മഴയുണ്ടു ട്ടോ
ഏ ണ്ടാ
ഓ ഇവ ടണ്ട്
ഏ ഇവിടന്ന് വല്യ മഴയൊന്നുല്ല
ഇല്ല ലേ ഇവിടല്ല മഴയാണ് ഇപ്പോ കൊ റച്ചൊരു കൊറവൊള്ളൂ ഇതുവരേ മഴയായിരുന്നു ഉം
ആഹ് ആഹ്
ഭക്ഷണൊക്കെ കഴിച്ചോ
ഉം ഭക്ഷ ണം കയിച്ച് ഭക്ഷണം ഇന്ന് ഇന്ന് സ്പെഷ്യൽ ആയ്റ്റ് ഒന്നുംല്ലാന്ന് എന്താ കൊറച്ച് ചിക്കൻ ഉണ്ടായി നി ബാക്കി ഇങ്ങനെ കുറച്ചീസം മുമ്പ് കൊണ്ടന്നില് കൊറച്ച് ചിക്കൻ ഉണ്ടായി അപ്പം പിന്നെ കുട്ടിക്ക് ഇഷ്ടം അതാണ് ഈ കഫ്സ അങ്ങനത്തൊക്കെ ചോറുകളാകും ഓൻക്ക് ഇഷ്ടം മന്തി അങ്ങൻത്തൊക്കെ എന്തേലും ഉണ്ടാ ക്കണേ ഭയങ്കര ഇഷ്ടമാണ് നല്ലോണം കഴിക്കും ഈ സാദാ ചോറ് കഴിക്കൂല ഉം സാദാ ചോറ് വെച്ചാ പറയും ആ വെള്ളച്ചോറ് എനിക്ക് വേണ്ടാ എനിക്ക് വേണ്ട ഉമ്മീന്ന് പറഞ്ഞിരിക്കും അയില് ഞാനിന്ന് ഉം ആ ചോറ് അപ്പം വേഗം എൾപ്പണ്ടല്ലോ കഫ്സക്കാനും തന്നെനമുക്ക് എൾ പാണല്ലോ ഉം അപ്പെയാൻ വേം കുക്കറ്ല് ആ ആ കുക്കറ്ല് വച്ച് കാ കുക്കർല് വേഗേ അതാ ശേരി അടുപ്പാണെങ്കിലോ ഈ മഴയാ തോണ്ട് കത്തി കിട്ടൂല
വെറക് നനവ് ണ്ടോ
നനവൊന്നുല്ല്യാ പശ്ശെ ന്നാലും ങ്ങട് അതേ മറ്റേ ഉം ഉ കൊഴലിന്റെഴുക്ക് മാഴേൻന്റെ എന്താണ് ചാറ്റല് ള്ളതോണ്ട് ആ ചാം മയേ വെള്ളല്ലൈന്റടുത്തൊരു വാഴണ്ട് ആ കൊഅടുപ്പിന്റെ ക് ആ ഭാഗത്തൊരു വാഴണ്ട് അയ്‌ന്റെ എല ഇങ്ങനേ ഈ കൊഴലിന്റെടു തിക്കാ വെരാ ന്നിട്ട് പിന്നെ ആ അയിമേന്നിങ്ങനെ വെള്ളങ്ങനെ തെറ്ച്ച് കാണ്ടേ അയിന്റെ ഉള്ള്ക്ക്‌ ആവുണ്ടോന്ന്ണ് ന്നിട്ട് ക തീ കിട്ടൂല ഉം മഴ ഇത മഴക്കാലങ്ങോട്ട ആവുമ്പോ ആഹ ആലുവടുപ്പാണേ ങ്ങട്ട് കത്തി കിട്ടൂലാ മാ വറകൊക്കെ ണ്ട് വറകൊക്കെ ണ്ട് മഴ നനാത്ത തന്നെ നല്ല വറകൊക്കെ ണ്ട്. പക്ഷെ കത്തി കിട്ടിയാ പിന്നെ പുല്ല ഞാൻ എന്നിട്ട് കൊറ ആ വാ വഴന്റെ ലക്കെ ഇങ്ങനെ ഒരു തോ നല്ല ഉയരു ഉണ്ട് വാഴ ഈ മൈസൂര് വാഴ ണ്ട് മൈസൂര് അത് നല്ല ല്ല ഉയരക്കാരല്ലോ കായൊന്നും ഇല്ല ഉണ്ടായിട്ടില്ല ഉണ്ടവാാനയിക്ക്‌ണ് കൊല ക്കാനായിക്ക്ണ് അപ്പൊ ഞാനാ എല ഇതൊക്കെങ്ങട്ടെ ഒരു തോട്ടിയോ എന്തെങ്കിലൊക്കെ ഇട്ത്തിട്ട് പിന്നെ ആ എല ക്കങ്ങനെ താക്കല താത്തിടല
ആ ആ ആ തന്നെ കൃഷി
ട് ചുമ്പളെ നല്ല കാറ്റ് ഇല്ല ഇല്ല ആക്കെ എന്താണ് അങ്ങൻത്തെ ഒന്നു ഞാൻ അങ്ങൻതെ നോക്കി ബേക്ക്ക്കാണ് അങ്ങനത്തൊക്കെ ഇ ണ്ടാക്കാണ്ടല്ലോ വായ പിന്ന തേ ഇവിടെ വാപ്പള്ളന്ന് ഇങ്ങനെ ഇണ്ടാക്കിട്ടതാണ് ഏ എന്നിട്ട് പിന്നെ അയിമെന്ന് ഇങ്ങനെ ഇതുണ്ടാവല്ലോ വായന്റെ ഇത് ചെറുത് ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി ഉണ്ടായി ആ ആ ആ അത് പിന്നെ പോയിട്ടില്ല
ആണല്ലേ അതോടെങ്ങനെ നിക്കണല്ലേ
ആഹ അതുകൊണ്ട് അങ്ങനെ നിക്കണ്ട് അങ്ങനെ അത് ഒന്ന് പോകുമ്പോ പിന്നെന്ന് വരുമ്പോ അങ്ങനെ അങ്ങനെ അതാണെങ്കിൽ ഭയങ്കര ഉയരെക്കാരം പിന്നെ മറ്റേ ആ മറ്റേ നേരത്തെ ത്രകായിന്റെന്ന് മാതിരിയല്ലല്ലോ ഈ മൈസൂർക്കാരന് ഭയങ്കര ഉയരല്ലേ
ഓ
നല്ല ഉയരത്തിലാണല്ലോണ് ഉണ്ടാവ
ആ
എന്നിട്ട് പിന്നെ അങ്ങനെ എന്താ ചോറ് കഴിച്ചില്ലേ
ഓ ചോറ് കഴിച്ചു
എന്ത് എന്താണ്ടാക്കിയന്ന്
ഇറച്ചി കറിയാ ഇറച്ചി
ആഹ ആഹ ആഹ
ബീഫ് ഇണ്ടായിരുന്നോ
ആഹ
പിന്നെ ചീര ഉ ഉപ്പേരി ഉണ്ട്
ആ അ ചോനതാ തോ പച്ച യോ
രണ്ടും ഉണ്ട്
വീട്ടിൽലില്ലതാ
ആ വീട്ടിലേ വീട്ടിലല്ല ഞങ്ങളവിടെ പൊഴുണ്ട് പൊഴന്റെ വക്കിന് കുഴിച്ചിട്ടതാങ്ങള്
ഏ നിങ്ങന്നെ കുഴിച്ചിടുന്നതാണ് അ
ആ അ അല്ലല്ല ഞങ്ങള് കുഴിച്ചിട്ടതാ ഓ ഉണ്ട് വേണ്ട ഉണ്ട്, ചെരങ്ങാ ഉണ്ട് ഓ ആണ് പച്ചണ് രസ ടാ ചോപ്പിനാട്ടില് രസം പച്ചേ അല്ല നല്ലോണൊന്നുല്ല നമ്മളെ വീട്ടിന്റെ ആവശ്യത്തിന് മാത്ര ഉം
ആ ആ
മ്.
ആ ക്കാരം.
നമ്മളെ വീടിന്റെ ആവശ്യത്തിനകത്ത എന്തന്ന്
ഇബര് വയ് തങ്ങണ്ട്
ഹ ഹ ഹാ
ആ നീളല്ലേ ആ പച്ച കളറ്ള്ള്ളേ
തിട്ടല്ണ്ടായിരുന്നല്ലേ
ആ ആ ആ ആ ആ ആ അത്ണ്ട് അല്ലാതെ വെണ്ടയൊന്നു അങ്ങൻത്തൊന്നുല്ല ഉം
അങ്ങ് ഞി പ്പം മഴ മഴ പെയ്തോണ്ടേ വെ ള്ളം കേറിയാലോ
ആ ആ ആ അന്നാള് വീട്ടില് ചെന്നപ്പോ വീട്ട്ന്ന് വീ ട്ട്ന്ന് ചെന്നപ്പളേ വീട്ട്ന്ന് പിന്നെ അടുന്ന് വീട്ട്ന്ന് ഓല് ങ്ങനെ ചോയ്ച്ചേ ഈ അൻ ന്റെട്ത്ത് കറിക്കെ ണ്ടോയ്ച്ചേ അയ് അയ്ല് പിന്നെ ന്റെ ഹസ് ഹസ്ബൻഡ് പറഞ്ഞ് ഏ ഇഷ്ടം പോലെ ണ്ട് പറഞ്ഞട്ടോ അപ്പൊ ന്താന്ന് ചോദിച്ച് അപ്പഎന്താ കൊറച്ച് കറിവേപ്പുണ്ട് കൊറച്ച് അവിടെ ഇവിടെ കുറച്ച് ചീര ഉണ്ട് അല്ലാതെ ഒന്നുമില്ല അതാ അവള് പച്ചക്കറിഅറിയണ്ട് കുഴിച്ചിട്ടാലല്ലേ ണ്ടാപറയും കുഴി
ആ ആ ഇവിടെണ്ട് ചെറിയ ചുവന്ന ചീര ചുവന്നയല്ല നമ്മള് വെള്ള കളറില്ലേ
അ അ ആ
അ ആ കളർ ഇത് ചീര പറങ്ങിയത്
ആ ആ
ഉം
രസാ അതൊക്കെ ഞ എനിക്ക് ഇഷ് ച്ചാണെചീർ കുരുമൊളകൊക്കെ നമ്മള് ഇതീക്കൊക്കെ ഇടുന്നത് നമ്മള് ഉപ്പേരിയൊക്കെ വെക്കുമ്പം പയറൊക്കെ വെക്കുമ്പോ അയിക്കൊക്കെ പൊട്ടിച്ച് ഹ് ആ വേറെ ടേസ്റ്റാ അതാണ് ണ്ടാക്കണമെങ്കിലൊക്കെ തേങ്ങ കൊണ്ടൊക്കെ ണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കരിഷ്ടാ
ഓക്കിഷ്ടാ
പിന്നെ നല്ലതുവാണ് നമ്മള് മറ്റേ നാട്ടിലെ നല്ലതാ ആഹ് അത് ശരിയാണ് ആ നല്ലതാണ് ഉം ഉം കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടായാല് രാവിലെ
ഓൽക്ക് കറി വെക്കാനേ ങ്ങാണ്ടൊക്കെ കറിക്ക് കൂട്ടാൻ കിടാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും വ
ചക്കയൊക്കെ ആ ആ ചക്കയൊക്കെ വ ക്കയാണെങ്കില് തേങ്ങയൊക്കെ ചതക്കുമ്പോഴേക്ക് ഇതിടാൻ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ
ആഹ് അതന്നെ ചക്ക കൂട്ടാനൊക്കെ രസാണ് ഹ് അവിടെ ചക്കയൊക്കെ ഉണ്ടോ ട്ടല്ലേ
ചക്കയില്ല ചക്ക കൊറവാടെ മാങ്ങ കണ്ട് ഇപ്പ ന്നെ ചക്കങ് അട്ക്കോകെ കൊണ്ടരും വാങ്ങാനൊക്കെ കിട്ട്ണ്ട് ചക്ക മ് ചക്കക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല
ഇല്ലലേ അല്ലെ ഞങ്ങക്ക് വീട്ടില് സ്ഥലം കൊറവാട്ടോ
ആ ആ അഒക്കെ ഇണ്ടാക്കാന്ലേ ചക്കിം മാങ്ങക്കെ ഇണ്ടാക്കാന്
ആ അഒക്കെ വീട്ടിൽ കൊറവാ സ്ഥലം പിന്നെ ങ്ങക്ക് പൊയ ഇണ്ടായോണ്ട് ആ മാട്മ്മല് പാട്ട് ങ്ങനെ ഓരോ കൃഷി ചെയ്യും വാഴണ്ട
അ ആ ആ ആ ശരിയാണ് മ് ആ വെള്ള ആ മഴക്കാല്ത്താപ്പം വെള്ളം കേർ റുമലേ അങ്ങട്ട് വീട്ട്ക് ക്കൊ കേറോ മഴൊക്കെ നല്ലോം പെയ്യ്ണന്ന്
എ എങ്ങനെ വെന്നെങ്ങ്ള്
ബുദ്ധിമുട്ടേറിയ വെള്ളം കേറിയാലാണ് ഇ മുടിയറ
വെള്ളം കറിയ ബുദ്ധിമുട്ട് തന്നെ അതവരെ സുഖാണ്
ആ ശരിയാണേ പ്രളയത്തിന്റെ അതിലൊക്കെ അന്നൊക്കെ നല്ല എല്ലാ നല്ല കറീനയാ
ഓ വീടിന്റെ മുറ്റത്ത് തന്നെയാ വെള്ളോം വീടിന്റെ ഉള്ളേ കേയറിയിട്ടില്ല എന്നല്ല അടുപിന്ന് ചുറ്റും ചുറ്റുവട്ടതുഉള്ള തായേം തീനി നിൽക്കണ വീട്ടക്കൊക്കെ വെള്ളം കയറി ഞങ്ങൾ തീനേ റോഡി റോഡിനപ്പുറം വയ അപ്പറം വീടാണ് അപ്പൊ പൊഴേക്ക് ഇറങ്ങാണെ കൊറച്ച് സ്റ്റെ്പ്പ് ഇപ്പോ ഇണ്ട് അപ്പൊ ആ സ്റ്റെപ്പ് ഒക്കെ കേറി വന്നാൽ വേഗം വീട്ടകത്തും വെള്ളം
മൂഹ് ആ അതാണ് പേടിലേ പേടി
അതാണ് പേടി ഓ കുട്ടികളേണ് പേടിച്ചാന ഓള് ഇങ്ങനെ വെള്ളം കാ നടന്ന് നടന്ന് പോകുമ്പോളേ വരലിനെ ഈപ്പോ നല്ല ഒഴിക്കിള്ള സമയം അപ്പൊ ഇപ്പൊ ഒരാഴ്ചയായിട്ട് വെള്ളത്തിന് നല്ല ഒഴു കെണമായ പെയ്യുന്നോണ്ടേ
ആ ആ ആ ആ
അപ്പൊ കുളിക്കാൻ പറഞ്ഞേക്കാനൊക്കെ പേടിയാ
ഞങ്ങള് കുളിക്കലും മലക്കലും ഒക്കെ അവിടന്നന്നെ പൊയേന്നന്നെ
ആ ആ ആ ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ആ ആ തന്നെ വീട്ടിന്ന് വീട്ടി തന്നെന്നേ ആണ് ഇവിടെ അങ്ങ
ആണല്ലേ
ആ വെള്ളം ഞങ്ങൾ ക്കങ്ങനെ കൂടുതലൊന്നുല്ല മയക്കാലൊക്കെ ആ സമയത്തൊക്കെ ഞങ്ങക്ക് വെള്ളത്തിന് കുറവ് വരലാണ് ഈ പിന്നെ
ആണല്ലേ ആ അതന്നെയാണേ വേനലാവുമ്പളേ പൊയേക്ക് ഓരോരുത്തർ ഇങ്ങനെ വരും കുളിക്കാനൊക്കെ തിരുമ്പാനൊക്കെ
ആ ആ ആ ആ ആ സുഖാണ് ആ ആ ശരി എന്നാ
ആ